ഹലോ ആഹ കേൾ ട്ടില്ലേ
ആഹ് കേൾക്ക്ണ്ട്
ആ ആ ഇവടിം പെയ്തു ഇപ്പൊ മഴ
ആ ഭയങ്കര ഇപ്പ പെയ്യണ മഴക്കൊക്കെ ഭയങ്കര ച്ചു വെള്ളം ഇണ്ട് ലേ
ആ വെള്ളമുണ്ട് അതാണ് പേടിയാണ് കുട്ടികളേക്കെ ഫുള്ള് പറഞ്ഞേക്കാം
പേടിയാ ഞാനിപ്പം എന്താ പറയാ ഈ നേരത്തെ വിളിച്ചപ്പം ഞാന് ഫോണ് എടുത്തിണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ അവ ഇവ ഇവർക്ക് ഞാൻ രണ്ട് കി റ്റ് ഓഡറ് ചെയ്തിരുന്നേ മക്കൾക്ക് ആ ഓ ൺലൈനായിട്ട് അപ്പോ അത് നോക്ക അത് അത് അത് അതിനുള്ള ആ ഡെലിവറി ബോയ് വിളിക്കയായിരുന്നു ഹലോ ഹലോ ആ കേക്കില്ലേ റയ്ഞ്ച് എടുക്കിങ്ങനെ കട്ടാവുന്നുണ്ടോ
അപ്പോ എടുക്കുന്നു
ആ അതെ അതെ അല്ല നോക്കയാരുന്നെന്ന് പറയാ നല്ല ക്വാളിറ്റി ഉണ്ട്
ഏ എവിടുന്നാ എതീന്ന ഓർഡർ ചെയ്തെ ഏ എങ്ങനെണ്ട് അതിന്റെ ഒന്ന് ലിങ്കൊന്ന് ഷെയർ ചെയ്യണ്ടി
ആ ആയിക്കോട്ടെ പിന്നെ അത് നല്ല ക്വാളിറ്റി ഇണ്ട് ആ നല്ല ക്വാളിറ്റി ഇണ്ട് നല്ല മെറ്റീരിയലും നല്ല കട്ടി ഉള്ളിലൊക്കെ നമുക്ക് വാട്ടർ പ്രൂഫൊക്കെ ആയിട്ട് പിന്നെ ഇനിപ്പം അതിൻ്റെ ഹാ ഹാങ്ങിൻസ് ആ ഇതൊക്കെ ആയാലും ഉം ഹാങ്ങ്‌ ചെയ്യണ ആ ഇതായാലൊക്കെ പിന്നെ രണ്ട് കമ്പാർട്ട്മെന്റസും വരുന്നുണ്ട്
ആഹ്
പിന്നെ കേൾക്കില്ലേ മുറിയുണ്ടോ?
ആഹ് എത്ര കഴിഞ്ഞിട്ട്
ഇരുനൂറ്റി അമ്പ ത് രൂപ ആഹ് കേൾക്കനുണ്ട് ടൈം എടുക്കണ്ട്
ആ അത് കൊഴപ്പമില്ല
പിന്നെ രണ്ട് ന്റെ രണ്ടണ്ണത്തിന് ആകെ ഇരുന്നൂ നൂറ്റിഎമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പൊ ഒന്നിന് നൂറ്റിഇരുപത്തഞ്ച് രൂപയല്ലേ വരുന്നുള്ളൂ
ആഹ് ശരിയാ അപ്പൊ ലാഭം ഇണ്ടാവും അയിന് മീഷോ ന്നാവുമ്പോക്കെന്തേച്ചാല്
അതെ ഞാന് കടയിലൊക്കെ വെല ചോദിച്ചിര്ന്ന് ഏ മക്കൾക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ പോയ സമയത്ത്
കേലെങ്കില് ഞൻ അന്ന് പെട്ടു പോല ലനോ അല്ലെ അടുത്ത് ബ്രേക്ക്ഔടയി എടക്ക് ബ്രേക്ക് ആവണം
ഇടക്ക ഇങ്ങനെ റേഞ്ച് പോകുന്നുണ്ട്ല്ലേ? ഇപ്പൊ ഓക്കെയാണോ?
ഹലോ
ആഹ ഇപ്പ ഒക്കെയാണോ?
ഹലോ
എങ്ങനെ?
ഇടക്ക് ഡിസ്കണക്റ്റ് ആവണ്ടല്ലോ ഒന്നും
അതെ ഭയങ്കര എനിക്കിപ്പ ഇപ്പൊ ഓക്കെയാണ് ഇപ്പൊ ഓക്കെല്ലേ?
ആ ഇപ്പോ ഓക്കെയാണ് ഈ മഴ പെയ്തിട്ട്
ആ ആ ഭയങ്കര മഴാന്ന് പറഞ്ഞാ ഭയങ്കര മഴയാണ് അതാണ് ഒന്നാമത്.
ഉം ഞാൻ പറയാ ഈ ഓൺലൈൻ ഷോപ്പിംഗേ ചിലത് എന്ത മീഷോന്ന് ഒന്നും ഓർഡർ ചെയ്യണ വലിയ പ്രശ്നങ്ങളൊന്നുണ്ടാവലില്ലാ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓ ഉണ്ടല്ലോ പക്ഷേേ നമ്മളീ പേജുകളിൽന്നൊക്കെ ഓ ചെയ്യുന്നത് ഭയങ്കര ഉടായിപ്പ് പണികളെ
അതെ അത് നമുക്ക് റിട്ടേൺ ചെയ്യാനും പറ്റൂല പിന്നെ കംപ്ലൈന്റ് ആക്കാനും പറ്റൂല അവര് നമ്മെ ബ്ലോക്ക് ആക്കിയാ മതിയല്ലോ
ആഹ് അതാണേ.
ഇത്ന്ന് പറയുമ്പോ ഇവര് അവ അത്രത്തോളം കസ്റ്റമർ ഉണ്ടാകുമ്പോളേ ഇപ്പൊ മീഷോ അല്ലെങ്കിൽ ഷോപ്സി അങ്ങനത്തെ കുറെ ആപ്സ്സില്ലേ അതിനൊക്കെ അത്ര ത്തോളം കസ്റ്റമേഴ്സ് ഉണ്ടാവുമ്പോൾ ഓരു എന്തായാലും അത് ക്ക് ഒരാളെ റിവ്യൂ മോശായി അത് അവിടെ ഇട്ടാലതവിടെ ഉണ്ടാവുമല്ലോ ആഹ് അതെ.
ഉം ഞാൻ മീഷോന്ന് ഓർഡർ ആക്കി വന്നത് വരെ എനിക്ക് ബ്ലോ കുഴപ്പായിട്ടൊന്നുമില്ല പക്ഷേ എന്താ മറ്റത് പോയി ഉം ഒന്ന് ചെയ്തത് അ എനിക്കിപ്പോ ഇപ്പോഴും ഓർക്കാൻ പ ഭയങ്കര സങ്കടം ടാണ് അതോർക്കുമ്പോ കാരണം നമ്മളീ പറ്റിക്കപ്പെടാന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ശരിക്കും എങ്ങനെ ഇങ്ങനെ ആൾ ക്കാർക്ക് ഇങ്ങനെ പൈസ അങ്ങനെ കൊടുത്തിട്ട് ങ്ങനെ പറ്റി ക്കപ്പെടൻ നമുക്ക് കയൂല്ലല്ലോ ഒരാളെ പ റ്റിച്ചിട്ട് ഒന്ന് നേടാന്ന് പറയ്ണത് അങ്ങനെ ഇന്നെ മാത്രല്ല. ആഹ് ഞാനാ ഓർഡർ ചെയ്ത ലിസ്റ്റ് ആഹ് മൊ ത്തം കണ്ടപ്പളെ. ആഹ് കളറിലന്നെ ഒരു പത്തൻമ്പ ത്തെട്ട് ഓർഡർ ഒന്നല്ല വന്നത്. ഇ ആൾക്കാരെക്കെ പറ്റിച്ചില്ലേ?
ഉം ഔ ആഹ് അത് അത് അയച്ചിട്ട് പിന്നെ എന്താ പറയാ. ബ്ലോക്ക് ആക്കീട്ട് പോയാ മതി പിന്നെ അട്ത്തെ കസ്റ്റമേഴ്സ് വെരും.
ആഹ് ഇത് ബ്ലോക്ക് ക്ക് ചെയ്തിട്ടില്ല പക്ഷെ മെസ്സേജ് നോക്ക
അതെ ലെ അതൊക്കെ ആർ ആർച്ചിവ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലൊക്കെ. ചെയ്ത് വച്ചിട്ട് ഇണ്ടാവും അല്ലാതെ അപ്പോ നമ്മള് ഇപ്പോ എന്തായാലും നമ്മള്പ്പം ചെല മെസ്സേജ് ഓ കണ്ടില്ലെ നമ്മള് നോക്കാത്തൊക്കെണ്ടെങ്കി നമ്മള് അതൊ ന്ന് ഫില്ല് ചെയ്യാനു വേണ്ടി ചാറ്റ്സിൽ ഇങ്ങനെ അത് കെട്ക്ക്വല്ലോ അപ്പ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയെങ്കി ക്കേങ്കിലും വെപ്പ് കൊലോ.
വെക്കും അതന്നെ ഇത് ഓൺലൈൻല് കണ്ടാൽ നമ്മള് വിളി സ്റ്റാലും കൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ പിന്നെ ലാസ്റ്റ് ഞാൻ നിർത്തി പിന്നെ ഇപ്പം നമുക്ക് ചെയ്യാ അങ്ങനെ മേ
കംപ്ലയിന്റ് ചെയ്യ മ്മ് പക്ഷേ അങ്ങനെ കംപ്ലയിന്റ് ചെയ്യണം ശരിക്ക് സത്യം പറഞ്ഞാ
ഞാനിപ്പ സംസാരിച്ചിട്ട് ല്ലല്ലോ എനിക്കിപ്പോ ഇത് കിട്ടണന്നുണ്ട് കൂട്ടാലേ ഉം
അപ്പൊ ആ ആഹ് പക്ഷെ ഇന്ക് തോന്ന് ണ് കൊറേ ആൾക്കാര് ഇക്കയിനെ കുറിച്ചൊന്നുഅറീല തോന്ന്
ആ അതിനെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയൊന്നും അത് ശരിയാ ഓര അത് പറ്റിക്കപ്പെെട്ടണെങ്കിൽ അത് അതാ അതവിടെ വെച്ചിരിക്കും
ആഹ വെച്ചിരിക്കു നമുക്കിപ്പോ ഓൺലൈൻ ആയിട്ട് കൊടുക്കാം സംഭവം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്ക ഉം
അതിന് നല്ല എമൗണ്ടും വരുന്നുണ്ട് ഏ മീൻസ് അതിന് നഷ്ടപരിഹാരം അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട്
കിട്ടും ആ് അഷ്ടപരിഹാരം കിട്ടുമ്പോ കൊട്ക്കു ഇതിനുള്ളതൊക്കെ അമക്ക് കിട്ടും അതൊക്കെ കി കിട്ടും അതൊക്കെ ശരിയെന്നേണ് പക്ഷെ ആർക്കും അത് അറിഞ്ഞാലും എല്ലാരും അത് ചെയ്യാ നിക്കൂല്ല അങ്ങനേള്ള പ്രശ്നണ്ടല്ലോ ഞപറയാ അതൊക്കെ എല്ലാരിലും എത്തിക്കണം എല്ലാരും അത് ചെയ്യണം ഇപ്പൊ ആൾക്കാരൊക്കെ
അത് പെപ്പൊ വളരെ കൊറച്ച് ആളുകൾ ആ വളരെ കുറച് ആളുകളെക്കെ ഇപ്പൊ ഞങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ആയിരുന്ന സമ സമയത്ത്പിന്നെ ഹയർ സെക്കൻഡറി പഠിപ്പിച്ചിരിന്നൊരു മാഷ്ണ്ട് എന്നരു സാറ് എക്കൗണ്ടൻസിക്ക് അ പ്പൊ ആൾ ഭയങ്കര താ ആൾ ബിസ് ബിസിനസും ചെയ്ണ്ട് അ ആളുടെ ക്ലാസ് നമ്മക് ഭയകര ഇഷ്ട്ടാവും അപ്പ ആൾ പറയും ഇങ്ങനെ എന്ത് സാധനം ഇട്ത്താലും അല്ലെങ്കി എന്തേലും പെരുനാ അന്തേലും ഒരു പരിപാടിക്ക് ഒരു സാധനം ഇട്ത്ത അതിനെന്ത് ത് വന്നാലും അത് ആളവിടെ കൊണ്ടേ കൊടുക്കും അല്ലെങ്കി ഒല് ക്ക് അറിയാ അതിൽ ഇത്രോള എത്രത്തോളം ലാഭം അവിടെ വര് അല്ലെങ്കി എത്രത്തോളം നഷ്ടം വരുന്ന്ണ്ട് എത്രത്തോളം ഫി അ ഒരു അമ്മള എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ടൊക്കെ അതിനെ പറ്റി വെ വ്യക്തമായ കാൽക്കുലേഷന്ള്ള ഒരാളാ അപ്പൊ ആള് ഭയങ്കര ഇതാ
ആ നമ്മള് ഒരു കടേൽ സാധനം വാങ്ങിയാല് നമ്മള് പറ്റിച്ച തോന്നിയാമ്മ
ആഹ് ആ പരാ പരാതിപ്പെടാം എന്ന പക്ഷെ അമ്മളത് ചെയ്യ്ണില്ല കൂടുതൽ ആളുകളും പേര് അങ്ങനെ എന്തെലും സാധനം പറ്റി പറ്റിക്കപെട്ട ആ സാധനം അവിടെ വെച്ചിട്ട് ഇനിയിപ്പതിന്റെ വേഗെ പുറകെ നടക്കാൻ വയ്യ അതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ അല്ലെങ്കി അങ്ങനെ ഒരു മൈൻ രാണ്
അ പോട്ടെ ആഹ് ഇനിപ്പോ അയിന്റെ പിന്നെ നാലാൾ നാലാൾ അവ്ടെ പൈസ ചെലവാവും
ആ പക്ഷേ എൻക്ക് തോന്നുന്നു സ്ത്രീകളൊന്നും കൂടെ ഏ ദേഷ്യം വരു സ്ത്രീകൾക്ക് ഒന്നും കൂടെ ഈ കാര്യത്തില് ഭയങ്കര ദേഷ്യം പക്ഷേ പുരുഷന്മാര് പറയും ആ ഏ അതിപ്പോ എന്താ അ അവര് തണുപ്പിക്കും.
ഉം അയ്ശെരിയാ. ഞാ അങ്ങനെ വിചാരിക്കുവേ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോം ജസ്റ്റ് ഒന്ന് മ് പരാതിപ്പെട്ടുകാണ്ടൊന്ന് നമുക്ക് കിട്ടുന്നുള്ളതാ. കാണിച്ചോട്ക്കണേല്ലാർക്കുന്ന് ന്നാ പിന്നെ പിന്നെ ആൾക്കാര് പിന്നാലങ്ങനെ വരു വരുവല്ലോ വന്നോളൂ.
അതെ വര് അങ്ങനെ ചെയ്താ മതി, ക്ഷേ ആദ്യക്കെ എന് ആ മുന്ന ട്ട് എറങ്ങണം പക്ഷേ ഇപ്പൊക്കെ ഷോപ്സ് ചെ അങ്ങൻത്ത അങ്ങൻത്താപ് നമ്മക്ക്‌പ്പോ ഞാനിപ്പം അങ്ങനെ തന്നെ ഓർഡർ ചെയ്യലൊള്ളൂ, എനിക്കങ്ങനെ വ് മോശനുഭവംന്നുല്ല, പക്ഷേ എനിക്ക് പിന്നെയും മോശനുഭവള്ളത് ഡ്രസ്സ് ഞാന് ഞാൻ ഡ്രസ്സ് എയ്ന്നും ഇട്ക്കലില്ല, മക്കക്ക് ഇടുക്കാന്നല്ലാതെ വെ ഒരു സൈറ്റിന്ന്ടു ക്കേലില്ല. പക്ഷേ എന്താ പറയാ ഈ ഷോപ്പ്സീന്ന് ഞാൻ കൊറെേ വർഷ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഡ്രസ്സ് എടുത്തിരുന്നു, അതെനിക്കെന്തോ എനിക്കൊരു പറ്റികപ്പെട് തോന്നി ഒരു
ഏ അതെങ്ങെനായിരുന്നു.
അത് എങ്ങനേന്ന് വെച്ചാ ഒരു ക്വാളിറ്റി ഇല്ല, എനിക്ക് ആ വ് ഫോട്ടോയിൽ കാണുന്ന സാധനംന്നെയാണ് പക്ഷേ എനിക്ക് എന്തോ അതിലൊരു ക്വാളിറ്റി തോന്നിയില്ല, അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് പൊതുവേ ഞാന് ഇടുക്കലില്ല, പക്ഷെ നല്ല ഡ്രസ്സ് എടുക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്ട്ടോ, വ് അ ഇങ്ങനെ ചെല ഡ്രസ്സുകളൊക്കെ നല്ല നല്ല ഡ്രെസ്സുകള് ഇട്ടവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കെന്തോ ഡ്രസ്സ്ടുക്കാനൊരു താല്പര്യല്ല.
ആ മീശോലൊക്കെ ആവുമ്പോ നമുക്ക് പിന്നെ അയിന് അയിന്
ആ ക്വളിറ്റി അറിയൻ പറ്റും, പഷ് ആ പിന്നേ പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ ഇൻസ്റ്റാഗ്രാമില് ക്കെ സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഈ റിവ്യൂസ് റിവ്യൂ സ് സിനോട് കയ്യും കാലും തട്ടി നടക്കാനും വയ്യ.
ആ ആഹ് ശെരിയാണ്, അത് സത്യാണ്, പക്ഷേ അങ്ങനെയല്ല അയിന് ഒരു
ആ അവർക്ക് നല്ല ഓ കാരണം ഓല് വിഷ്‌ലിങ്ക് അ ഓ ഒലെ ലിങ്ക് വിടാണ് അപ്പം ആ വിഷ് ആ വിഷ് ലിങ്കിൽ കേറി നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുമ്പം അതിലൊൽക്ക് കമ്മീഷന്ണ്ട് ഉം ഒ ആ ഓര്ക്കും അതേ സാധനം എന്താ പറയ കൊളാബ്രേഷൻ കോലാബ്രറേഷനായിട്ട് അത് അങ്ങനെ കി ട്ട്ണുണ്ട് ആ അപ്പൊ പിന്നെ ആ പക്ഷേ ഞാൻ വിചാരിക്കും ആ പക്ഷേ അത്രിം ആൾക്കാര് അയ്ല്ണ്ട് ആ മേഖലയില്ണ്ട് പ്പൊ ഇപ്പോ യൂട്യൂബേർസ്നെകൊണ്ട് നെട് ത്തടഞ്ഞിട്ട് നട
ആ
അങ്ങനെയൊക്കെ എ എന്താ പറയാ നിൻക്കിഷ്ട്ടാണോ അങ്ങൻത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ
ആ ഇൻക്ക് വീഡിയോസും കാര്യങ്ങളും ചെയ്യണോന്നും ഇഷ്ടല്ല ഞാൻ ഇങ്ങനെ മീഷോയിൽ ഇങ്ങനെ കണ്ട് നമ്മക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊട്ത്ത് ആ ഓ ഇത് വാങ്ങിച്ചാല് നമ്മക്ക് ക്യാഷ്ബാക്ക് കിട്ടുന്നൊക്കെ ആപ്പിലെന്നെ ഇണ്ടല്ലോ
പക്ഷേ
അപ്പോ ഞാൻ ഞന് വരുമാനം ഇണ്ടാക്കാന് ആഗ്രഹള്ള ആൾക്കാര് ക്കേ എന്തേലും ചെയ്യണംന്നാ ഗ്രഹള്ള ആൾക്കാർക്ക് പല മാർഗ
ആ അത്ണ്ട് പക്ഷെ സ്ത്രീകൾക്കാണ് കൂടുതലും ഇതൊക്കെ
ഉം ആ ഇനിപ്പോ മടിയുള്ള ആൾക്കാരാണെങ്കില് പ്രൊഡക്റ്റ് മാ ത്രം വാങ്ങി ച്ചാ മതിയല്ലോ ആൾക്കാരെ റിവീലെയ്യാണ്ട് ഫേസും കാര്യങ്ങള് റിവീലെയ്യണമെന്നൊന്നില്ലല്ലോ
ആ അതെ പക്ഷെ കൊറച്ച് മുന്നേ ഇപ്പ മീഷോ ഇപ്പ എല്ലാരേലും ഇണ്ട് എല്ലാരും ഓർഡർ ചെയ്യണിണ്ട് പക്ഷെ കൊറച്ച് മുന്നെ മീഷോ വരുന്ന അത്ര പോപ്പുലറാവണേനു മുന്നെ എന്താ പറയാ ചെല ആൾക്കാര് ഇപ്പം അറിയുന്ന ആൾക്കാര് ഗ്രൂപ്പ് തൊടങ്ങിട്ട് അയിലിങ്ങനെ മീഷോയിലുള്ള നല്ല പ്രോഡക്റ്റ് ഒക്കെ ഇ ട്ടിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഇണ്ടാക്കിയിട്ട് അങ്ങനെ
ആ അതുണ്ടേരുന്ന് ആ കൊറോണേന്റെ സമയ ത്തൊക്കെ കൊറെ ആൾക്കാര് അയിന് സാധനം ഓർഡർ ചെയ്തിങ്ങാണ്ട് കുറഞ്ഞ തില് ഓർഡറേതങ്ങാണ്ട് സെയിലായി
ആ കൊറേ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവര് വില കൂട്ടിയിടും. ഒരു ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും ഒരു നാട്ടി ലെ ഏകദേശം സ്ത്രീ സ്ത്രീകളായിരിക്കും കൂടുതൽ ഇതിൽ ഉണ്ടാവുക അങ്ങൻത്തെ ആ ആൾക്കാരെ കൂട്ടിയിട്ടൊരു ഗ്രൂപ്പ് പ്പ് ഉണ്ടാക്കിയിട്ട് അതിലുള്ളങ്ങനെ പ്രോഡക്റ്റ് ഇതിൽ ഇടും എന്നിട്ട് റേറ്റ് ഓല് ഒര് ഒരു എമൗണ്ട് ഓല്ഇടും അതിന് ഒരാ ആ അപ്പൊ പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ്ണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഇപ്പം ഇവിടെഉള്ള കുട്ടികളൊക്കെ ഇങ്ങനെ പറയാ നമ്മൾ അറിയുന്ന കുട്ടികളൊക്കെ പറയും ഇങ്ങനെ ഡ്രസ്സ് എടുക്കണം അപ്പോൾ നമ്മൾ അതിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ക്ക് അ ഹ് അത്ര വില കുറച്ച് കിട്ടും അപ്പൊ പിന്നെ പക്ഷെ വരുമാനം ഇണ്ടാക്ണോൽക്ക് ആ ഇപ്പ അങ്ങനത്തെ ആ കാര്യങ്ങളൊന്നും നടക്കൂല
ഉം എന്നാ ഒക്കേ ഇന്നാല്
ആ എന്നാൽ ശരി
ഉം